ഹലോ
നല്ല കളിക്കടല്ലേ
ആ ഇപ്പ കേൾക്കുന്നുണ്ട്
ഉം ഉം
എന്റെ മോൻ സ്കൂളു വിട്ടു വന്നു
വന്നോ
വന്ന് ഇന്നിപ്പ ടി പി ഉണ്ടാരു രുന്ന വിവരൊക്കെ പറഞ്ഞൊണ്ടിരിക്കുവാരുന്നു ഇന്നിപ്പോ മൂന്നു വിഷയത്തിനെ ടി പി ഒണ്ടാരുന്നു രണ്ട് രണ്ടെണ്ണേടീപ്പിച്ചുള്ളൂ ഒരെ ണ്ണഇടീപ്പിച്ചില്ല
ഉം
ചെറിയ ആളെന്തോരം ഉണ്ട്
മൂന്നാം ക്ലാസ്സിലാ
ആ അപ്പം മൂന്നിലും പത്തിലും എടയ്ക്കോ
എടക്കില്യ
എടക്കില്ല
ആ പിന്നെ വല്യ പ്ലസ് ടൂ കഴിഞ്ഞു
ആ ഹ ഹ ആ ഇപ്പ എന്താ ചെയ്യുന്നേ
ഒന്നും ചെയ്യുന്നില്ല പ്ലസ് ടു പരീക്ഷ എഴുതി ഇരിക്കണേ ഒസ്‌ടീം കിട്ടീട്ടില്ല
ആ ഇനി എന്താ പ്ലാൻ ഡിഗ്രിക്ക് പോവനാ
ഡിഗ്രിക്ക് പോവാനാണ് നമ്മള് പറഞ്ഞത് അപ്പൊ ഓക്ക് താല്പര്യം ഡിഗ്രിക്ക് പോവാ പോവണ്ടാന്നാ ഡി പിന്നെ എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട് അയില് ചേരാനാണ് തല്പര അതിന്റെ കൂടെ ഫാഷൻ ഡിസൈനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കായാ യിട്ട് ഒരു
ഏതായിരുന്നു പ്ലസ് ടുവിന് സബ്ജക്ട് ഏതായിരുന്നു
ഉ
ല്ലേ നഴ്സിങ് ഇന്റെരെസ്റ്റിൽ ആണെങ്കിൽ
നേഴ്സിങ് ഇന്ട്രസ്റ്റഡ് ആണ് പക്ഷെ അതൊരു എന്തോ അതിന് വല്ല താല്പര്യൊന്നുമില്ല
അവൾ
ഉ ആ ഓൾക്ക് താല്പര്യം ഒണ്ടോ ഓളു പറഞ്ഞു മീനെ നഴ്സിങ്ങിന് പോവാം അല്ലാ ന്നുണ്ടെങ്കിൽ ലാബെ ടെക്നീഷ്യൻ എന്തെ അങ്ങനെ പോവാ അല്ലാതെന്തിനെ പിന്നെ ഫർമസിസ്റ്റായിട്ടേ
അതൊക്കെ നല്ലതല്ലേ നമ്മള് ഫ്യൂച്ചറും കൂടി നോക്കീട്ട് വേണല്ലോ നമ്മള് ചുമ്മാ എന്തെങ്കിലും എടുത്ത് ചെയ്തിട്ട് തെ നമുക്കെ കഷ്ട്ടത്തിൽ ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും മെയിൻആയിട്ടതെടുത്തെ ന്നെ വരുന്നത് തയ്യലാ അതിൽ ഒരുപാട് കഷ്ടപ്പാട്ടുണ്ട് നമുക്ക് വരുന്ന ഏർണിങ് സും കൊറവാ പക്ഷെ നമ്മളിപ്പ ഈ മെഡിക്കൽ ഫീൽഡിൽ ഏതെങ്കിലൊക്കെ വർക്ക് അങ്ങനെആ കൊച്ച് അത് ചൂസ് ചെയ്യുവാണ് ആൾക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ
ഉം പക്ഷെ ഈ ഫാർമ ആ ഫാർമസിസ്റ്റ് ഒക്കെ ആവുമ്പോ എന്തായാലും സയൻസ് എടുത്ത് പിന്നെ അയില് ഓ ഡോക്ടറെ ഏകദേശം ഇതൊക്കെ പഠിക്കണ്ടേ അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണ് ഉ
അല്ല ഈ ജി എൻ എം ഒക്കെ നേഴ്സിംഗ് ഒക്കെ ശരിക്കും കൊമേഴ്സ് ഉള്ളോർക്കും എടുക്കാം ജി എൻ എം ഇല്ലേ ജനറൽ നേഴ്സിങ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ പിള്ളേര് ജനറൽ നേഴ്സിംഗിന് പോന്നൊണ്ട്. അന്നിട്ട് അവെര് പോസ്റ്റ് ബി എസ് സി എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നേഴ്സിങ്ങിന് മെയിനായിട്ട് പഠിക്കുന്നയാളില് ഇൻട്രസ്റ്റഡാണെന്നുണ്ടെങ്കില് എന്തായാലും പാസ്സാവും. കാരണം അവിടെത്തെയൊരു ആ ആഹ് അതങ്ങനെയാ. അവിടെത്തൊരു സിസ്റ്റം അങ്ങനെയാ. അപ്പൊ പിന്നെ ഏ നല്ലയതായിരിക്കും. മേടിക്ക് ഇന്നത്തെ ഒരു കാലത്തേ നമ്മെക്ക് നിലനിന്ന് പോണോന്നുണ്ടെങ്കിൽ നല്ലൊരു ഇത് പഠിക്ക ണോല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു സജഷൻ പറഞ്ഞതാണുട്ടോ. ഇപ്പൊ ഞാനാണെങ്കി ഞാനി ഇപ്പ എം സി എ കഴിഞ്ഞതാ.
ഓഹ്
ഹ് ഞാനിപ്പോ ഇപ്പോ വർക്ക് ചെയ്യുന്നില്ല. ഞാന് രണ്ടാമത്തെ ആള് കൺസീവായിട്ടിരിക്ക.
ഉം
ഏഹ് ഏഹ് അന്നേരം നമ്മളിപ്പഴും ഏഹ് ആഹ് ഇപ്പ എട്ടു മാസ്വായി. ഞാനിപ്പ ആഹ് ഉം ഇനിയിപ്പയിതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ. പതുക്കെ എന്തെങ്കിലും നോക്കാന്ന് വെച്ചിട്ട്. നമ്മെള് പഠിക്കുമ്പെ എന്തെങ്കിലും. ഏഹ് ഉപകാര ഉള്ളത് പഠിക്ക്വാണെങ്കിലേ
ഉം ഉം
അത്കൊണ്ട് പറഞ്ഞതാ അയ്ന് മറ്റേ ലാബ് ടെക്നീഷ്യനില്ലേ ലാ അതും നല്ലതാ. അതിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വര്ന്ന്ണ്ട് ശെരിക്കും എനിക്ക് ഏഹ് ഈ മെഡിക്കൽ ഫീൽഡ് ഒട്ടും ഇഷ്ടൊല്ലായിരുന്നു. എനേം ക്കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമു ട്ടാരുന്നു പഠിക്കാൻ. എനിക്കെച്ചാ നമ്മുക്ക് മാനസികമായിട്ടൊരു താല്പര്യ കൊറവില്ലേ ആ ഒരു സാധനെണ്ടായിരുന്നു. അത്കൊണ്ട് മാ ത്ര ഞാൻ നേഴ്സി പോയേ പക്ഷെ ഞാൻ ഇപ്പ യാലോചിക്കും ഓഹ് അന്ന് നേഴ്സിങ് വലോം പഠി ച്ചമതിയായ്‌ര്ന്നു. കാരണം ഓപ്പർച്യുണീറ്റിസ് കൂടുതലതി
ഓഹ് ആഹ് ആഹ് കൂടുതല്ണ്ട് സംഭവൊക്കെ ശെര്യാണ്. പിന്നെ ഹോസ്റ്റലോ നിക്കണം.
അതിനൊന്നും കൊഴപ്പില്ലന്നെ ഹോസ്റ്റലിലൊക്കെ നിക്ക്യാ ഇപ്പോ കാലൊക്കെ മാറില്ലേ. പിന്നെ നമ്മടെ മക്കളല്ലേ ഏഹ് അന്നേരം അതില് പേ അങ്ങനൊന്നും പേടിക്കേണ്ട അതിലെങ്ങനെയാന്നറിയോ ശെരിക്കും പർഞ്ഞഴ്ഞ്ഞാ. എന്റൊരു സജെഷനാട്ടോ ഞാൻ പറയുന്നേ. അങ്ങനെ വേണന്നല്ല ഇപ്പ് നമ്മടെ മക്കളല്ലേ നമ്മള് എ പ്പഴും നമ്മടെ മക്കളോട് നല്ലത് പറഞ്ഞ്കൊട്ത്തന്നല്ലേ നമ്മള് വളർത്ത്ണേ. അപ്പം അവർക്കറിയാം നല്ലത് ഏതാ ചീത്ത ഏതാ അവര് ഒരുപാട് ഒരുപാട് നമ്മള് റെസ്ട്രിക്റ്റെയ്യാൻ പോയി കഴിഞ്ഞാ അവര് ശെരിക്കും നമ്മളറിയാതെ നമ്മളിപ്പം ഏഹ് എന്താ പറയാ ഏഹ് അങ്ങനെയിതാവരുത് ഇങ്ങനെയിതാവരു എന്നൊക്കെ പർഞ്ഞ പിള്ളേര് ഇന്നത്തൊരു ജനറേഷനിലേ പി ള്ളേര് പ്രത്യേച്ചും അവരെന്തെങ്കിലൊക്കെ ഒപ്പിച്ച് വെക്കും പക്ഷെ നമ്മൾ അവര്ടെ കൂടെ നിന്ന് അവരങ്ങട് പാമ്പറെയ്ത് കൊണ്ടോവാന്ന്ണ്ടെങ്കില് ആ മക്കളൊന്നും വേറൊരു രീതിയിൽ പോവയില്ല. നമ്മളൊരു ടെൻഷൻ അടിക്കേണ്ട കേസും ഉണ്ടാവില്ലെന്ന്.
ഉം-
പേടിക്കണ്ടാ ഇപ്പ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചതാ. ഞാൻ എന്റെ ഡിഗ്രി ഹോസ്റ്റ ലിന്ന് പഠിച്ചാ ഞാൻ അത് കഴിഞ് ഡിഗ്രി കഴിഞ്ഞ്ഞ്ഞിപ്പം ഞാന് എനിക്ക് എറണാകുള ഇൻഫോ പാർക്കില് ജോലി കിട്ടി ഞാൻ ഞാനാ- അന്നേരൊക്കെ നമ്മള് തന്നെ ഇന്റർവ്യൂന് പോകുന്നു ഞാൻ തന്നെ ഇന്റർവ്യൂന് പോകുന്നു- എനിക്ക് അവിടെ ജോലി കിട്ടി ഞാൻ അവിടെ നിക്കുവായിരുന്നു ഏ ഒരു രണ്ട് കൊല്ലത്തോളം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് കല് കല്യാണം നടക്കുന്നെ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം അവിടെ ഉണ്ടായിരുന്നു എറണാകുളത്ത് തന്നെ അന്ന് ര് പക്ഷെ നമ്മക്ക് അങ്ങനെയൊന്നും- പ്രശ്നല്ല പിന്നെ നമക്കറിയാലോ നമ്മുടെ വീട്ടുകാരെ നമ്മളെ ഒരുപാട് കഷ്ടപ്പെടുത്താ- വളർത്തേക്ക്ണെ നോക്ക്ണേ എന്നൊക്കെ നമുക്കറിയാലോ- അന്നേരം നമ്മക്കൊരു നിശ്ചയം ഒണ്ടെങ്കി പിന്നെ പേടിക്കണ്ടല്ലോ-
ഉം ഇപ്പ അങ്ങനൊക്കെ മ നിർത്താനൊക്കെ ഒരു പേടി നമ്മ ഇതുവരെയായിട്ട് നമ്മളെര്ത്ത്ന്ന്- അവിടിം പോയി നിന്നില്ല-
പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുതോരും ഇവര് കൂടുതല് ഡിപ്പെൻഡഡെ ആയി പോവും അപ്പൊ ഇവര്ക്ക് ശരിക്കും വേ ഒരു അത് ഞാന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം എന്റെ നാത്തൂൻ- അ അവരുടെ വീട്ടിൽ എങ്ങനെയാന്നറിയോ ഞങ്ങള്ടെ വീ വീട്ടില് രണ്ട് ആണുങ്ങളും ഒരു പെണ്ണും ആയിരുന്നു അപ്പം പിന്നെ- ഉപ്പ ഉമ്മച്ചി ഇങ്ങനെ അപ്പൊ അന്നേരം- ഇവരെല്ലാം കൂടി ഇത്താനെ ഭയങ്കരായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വളത്തി- ചെറുതിലേ അപ്പം എവിടെ പോയാലും കൂടെ ഇവരുടെ കൂടെ വി ടും ആങ്ങളമാരുടെ കൂടെ വിടും- ആ അ പിന്നെ കല്ല്യാണം കഴിഞ്ഞപ്പഴാണെങ്കിലും ഹസ്ബൻഡും നല്ല ഇതായിരുന്നു ആഹ് അപ്പം ആഹ് ള്ടേയും അണ്ടറ്ലാണ് പുള്ളികാര്തി പുള്ളിക്കാര്തി ഭയങ്കര ഡിപ്പെൻ്റഡായി പോയി ഈ രണ്ടു കൊല്ലം മുമ്പ് റമളാനില് പെട്ടന്ന് ഒരൂവസം ഇര്പത്തേഴാം രാവിന്റെ അന്ന് രാവിലെ ഏഹ് രാവിലെ ആള് ഏഹ് പള്ളീല് സുബയും കഴിഞ്ഞ് വന്ന് രാവിലെ വണ്ടി ഓടിക്കായിരുന്നു ഓട്ടം പോയതാ അപോയ വഴി ക്ക് അറ്റാക്ക് വന്ന് ആള് മരിച്ചോയി
ഉം
നമ്മൾടെ എല്ലാരുടെയും ഒരു പേടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഇത്ത എങ്ങനെ സർവൈവെയ്യും എന്നുള്ള്വായ്രുന്നു
ഉം ഉം
ഇക്ക ഇല്ലാതൊരു ഹോസ്പിറ്റലില് പോലും പോകില്ലാത്ത ഒരാളാ നമുക്ക് നമ്മടെ ഏറ്റവും വലി പേടി അതായിരുന്നു പെട്ടെന്ന് മരിച്ചു പോയി അറ്റാക്ക് വന്നു ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കഴിഞ്ഞു അങ്ങനെത്തൊര് അവസ്ഥയായി പോയി അപ്പൊ ശെരിക്കും ആൾ ക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഏഹ് പുള്ളികാര്ത്തിയുടെ ജീവിതത്തില് ആഹ് ഇത് എങ്ങനെ ഫേയ്സ് ചെയ്യും ഇതിങ്ങനെ ആള് ഭയ ങ്കര ഹ് നമ്മള് ഭയങ്കര ഷോക്കായ്രുന്നു കാര്ണം നമ്മുടെ ജീവിതത്തില് വല്യെരു പെട്ടെന്ന് ഇണ്ടാവുന്നൊരു നഷ് ട്വാണല്ലോ അപ്പൊ ആളിതെങ്ങനെ ഹേൻഡിലെയ്യും ആൾക്ക് കൊറേ കാര്യങ്ങൾ അതുപോലെ ഇത് ഇങ്ങനെ ഡിപ്പെൻഡഡ് ആയതോണ്ട് അറിയാ ഇല്ലാതായി പോയി ഒരുപാട് കാര്യങ്ങൾ ഈവൻ മക്കളെ വളർത്തുന്ന കാര്യത്തില് പോലും
ഉം ആഹ് ആതെന്താച്ചാ പെട്ടെന്നുള്ള ഷോക്കല്ലേ
ആഹ് അപ്പം ഏഹ് അന്ന് വെച്ച് കഴിഞ്ഞാ ഇക്കാനേ ആണ് എല്ലാം ഗൈഡ് ചെയ്യുന്നെ അപ്പം ഇത്താക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റ്ണ്ല്ലൊ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വരും നമ്മള് ശരിക്കും ഓവർ പ്രൊട്ടക്ടീവാവരുത് ഈവൻ നമ്മടെ മക്കൾടെ കാര്യത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും അങ്ങനെ ഇവര് ക്ക് സ്വയമേ ഒരു തീരുമാനടുക്കാൻ പറ്റാതെ വരും ഇനിയുള്ള ലെ എന്നാന്നറിയോ ആ നമ്മള് ഏഹ് കൊറേ കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടതും അങ്ങനെ ആയിരിക്കണം അല്ലാതെ എപ്പഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞഴിഞ്ഞാൽ ന നമ്മുടെ ലൈഫിൽലൊരു ഇത്ണ്ടാവില്ല. ഉയർച്ചയുണ്ടാവൂല്ല എൻച്ചിപ്പ നമുക്ക് മക്കളെ തന്നെ എന്നേലും റ്റുവേഷൻ വന്ന് കഴിഞ്ഞാ നമുക്കത് ഹാൻഡില് ചെയ്യാൻ പഠിക്കണോല്ലോ അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞേ. ട്ടോ പ്രത്യേകിച്ച് പെങ്കച്ചും കൂടെ ആമ്പിള്ളേരാണേൽ പിന്നെ വല്ല്യ പ്രശ്നല്ല ആമ്പിള്ളേര് അവരുടെ രീതിക്ക് എങ്ങനെലൊക്കെ പൊറത്തിറങ്ങിയത്യാവശ്യം സോഷ്യലായിട്ട് അവരങ് പോം
ഉ ഇതേ തെ അവസ്ഥി കൂടെ ഞാനും കൊറെ പോയാളാ ഹ് ഹ് ഒരു എന്താ റ നമ്മുക്കൊരു പോറ്ത്ത് പോയാലായാലും ഇതായാലും തും എന്തോര് പേടി
പേടി അ ഒരു ആഹ് എല്ലാത്തിനൊരു പേടി ശരിക്കും നമ്മൾ അങ്ങനെ അപ്പം ത്താക്ക് അങ്ങൻത്തെ ഒരൂ അനുഭവം ള്ളപ്പോ ത്താക്കറിയാലോ ഇത്ത ഇപ്പ എപ്പഴും എന്താ ചിന്തിക്കേണ്ടേ എന്റെ സിറ്റുവേഷൻ മക്കൾക്ക് വരരുത് ത് അന്ന് ച്ചീന്നാ പിള്ളേരാ ഴിച് അങ്ങനെയല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചേ ഹേ ക്ഷെ നമ്മള് മക്കക്ക് നല്ലതും ചീത്തയും പറഞ് കൊടുത്ത് ഹേ വഴക്ക് പറയേണ്ടോ ത്ത് വഴക്ക് പറഞ് ഹേ സ്നേഹിക്കണ്ടെട്ത്ത് സ്നേഹിച്ച് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നിന്നാ മതിയന്നേ പിന്നെ അവര്ക്ക്- ശരിക്കും ഞാൻ പറയുയാണെങ്കി ആളുടെ ഇഷ്ടത്തിന് പഠിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്- കാരണം അതാകുമ്പോ ആൾക്കൊരു- അതിപ്പ ആങ്കോച്ചാ ണെങ്കിലും പെങ്കോച്ചാണെങ്കിലും ട്ടോ എന്റെ ഞാനൊക്കെ അങ്ങനെതെന്നെയായിയിരുന്നു- ഇന്റെ വീട്ടില് ഏഹ് എപ്പഴും നമ്മളെപ്പഴും വീട്ടിലെന്നെ എല്ലാരെടേം കൂടെ- എല്ലാരുടെയും ഒരു ഇതിന് വാല്യൂ കൊടുത്ത് ന്നെ നിക്ക്യ്ന്ന- പക്ഷെ എന്നാലും നമുക്കായിട്ടൊരു അഭിപ്രായുണ്ട് അതോണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി ഒരിടത്തും- ഇണ്ടായിട്ടില്ല ഇപ്പ ഇവൻ കല്യാണം കഴിച് ചെന്ന വീട്ടിലാണെങ്കിൽ പോലും- നമക്ക് അങ്ങനെ പേടിച് മാറി നിക്കേണ്ട വന്നിട്ടില്ല ഒരു കാര്യത്തിനും- അയ്നഞ്ച് നമ്മക്ക് ഹാന്ൻഡിൽ ചെയ്യാൻ പറ്റൂനൊരു വിശ്വാസം നമുക്ക് തന്നെ ഇണ്ട്- ണ്ടല്ലോ അങ്ങനത്തെരു കാര്യത്തില് അതൊക്കെ ശരിക്കും നമ്മള് വീട്ടീന്ന്- ഇപ്പി ത്താനെ സംബന്ധിച്ചിട്ട് ഇത്താക്ക് ഭയങ്കര- ബുദ്ധിമുട്ടുകളും വെഷമങ്ങളും ഉണ്ട് ശരിക്കും ഈ- കൊറേ കാര്യങ്ങള് ആൾക്ക് എക്സ്പ്രസ് യ്യാൻ പോലുംഅ റിയില്ല പാവം തോന്നും നമ്ക്ക് അത് ശരിക്കും വീ ട്ടീന്ന് വന്നേക്ന്ന ചെറ്തിലേ വരുന്ന ഒരു ട്രോമന്നൊക്കെ പറയില്ലേ അതുപോലെയ- കൊറെ കാര്യങ്ങള് -
മരടില് ഒരു പേണ്ണ് മാത്ര ള്ളൂ അങ്ങനെക്കെ വളർന്നതാണ് പോകാതെന്ണ്ടെങ്കിൽ- ഇതേമാരി അനിയന്മാരൊപ്പം പോവാ അല്ലെങ്കി അച്ചന്റൊപ്പം പോവാ- അല്ലെങ്കി പോവാ കല്യാണം കഴിച്ചപ്പോ- ഭർത്താവിന്റെ കൂടെ പോവാ അല്ലെങ്കി ഓരെമ്മാന്റൊ പ്പം പോവാ- ചെറുപ്പത്തില് കല്യാണം കഴിഞ്ഞും ചെയ്ത് അപ്പൊ ആഹ് - ഉത്തക്കായി വരുമ്പളെ അങ്ങനത്തെ നമ്മക്ക് എല്ലതും പേടി- ട്ടിപറഞ് തന്ന്കാണ്ട് ഞമ്മളെ വളർത്തി ഞമ്മളും അതേ-
അതെ നമ്മള് മാറണം നമ്മള് നമ്മളെങ്കിലും മാറിയില്ലെ- ഇപ്പൊ ഇത്താക്കു തന്നെ അറിയായിരിക്കുമല്ലോ കൊറെ കാ എന്തൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് അപ്പം നമ്മള് മാറിയില്ലെങ്കി പിന്നെ ആരാ മാറണേ ഇപ്പ പറയില്ലേ. ഈ ആമ്പിള്ളേരെ കല്യാണം കഴിപ്പിച്ചക്കെ വി ആമ്പിൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ആമ്പിള്ളേര് അത് ശരിക്കും പറ അവര് ഉമ്മമാര് വളച്ചു വെച്ചേക്കെണേന്റെണ് കൂടുതലും അവര് അവരുടെ കാര്യങ്ങള് പ്രോപ്പറായിട്ട് ചെയ്യില്ലാ അതൊക്കെ വരുന്നത്. അ ഇപ്പൊ ചിന്തിച്ചു നോക്കിയേ നമ്മടെ കെട്ടിയോന്മാര് അവരുടെ കാര്യങ്ങള് ചെയ്യുന്നില്ല. നമ്മള് ചെയ്യാൻ വേണ്ടി അവര് വെയിറ്റ് ചെയ്ത് നിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ചെറുക്കൻ കൊച്ചിനെ വളർത്തിയേക്കുന്ന ഉമ്മാടെ മിസ്റ്റേക്കാ അത്. അപ്പൊ നമ്മളെന്താ ച് ചെയ്യണം നമ്മക്ക് ഈ എടങ്ങേറ് വന്നു. അപ്പൊ നമുക്കൊരു മോനുണ്ടെങ്കി നമ്മള് ആ മോനെ സ്വയം പര്യാപ്തമാക്കി എടുക്കണം എന്നുള്ളൊരു ചിന്ത നമ്മള് ചെയ് വേറെ ആരാ ചെയ്യണേ? വന്ന പെണ്ണിന് ബാധ്യത കൊടുക്കാൻ പറ്റില്ലോ. അല്ല അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ